തല
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് എട കേക്കാം കേക്കാം നിനക്ക് കേക്കാവല്ലോ
എനിക്ക് ഓക്കെയാ കേക്കാം പറ്റുന്നുണ്ട്
എടാ ഇത് റെക്കോർഡിങ്ങ് ആണ് ഇത് ഇപ്പ ഈ ഓട്ടോമാറ്റിക്കലി റെക്കോഡ് ആവുന്നുണ്ടാരിക്കും അല്ലേ
ആഹ് ഉണ്ടെന്നാ തോന്ന്ന്നെ കാരണം വോയ്സിന് എന്തോ ഒരു ഡിഫ്റൻസ് ഉണ്ട് എന്ത് കാണിക്ക്ന്നുണ്ട് എന്ത് ആ കോളിൻ പ്രോഗ്രസ്സ് എന്ന് കാണിക്ക്ന്നുണ്ട്
ആഹ് കോളിൻ പ്രോഗ്രസ്സ് ആ ടൈമും കൂടെ നോക്കിക്കോണം പറ
ടൈം ആ അത് നോക്കിക്കോള്ളാ അത് പക്ഷെ ഇതിനൊരു ഓഡിയോ ഡിഫ്റൻസ് ഫീല് ചെയ്യുന്നുണ്ട അല്ലേ
ആ പക്ഷെ എന്തോ എന്തോ ഒരു ഡിഫ്റൻസ് ഉണ്ട് നല്ലത് പോലെ ഇക്ക്
ആഹ് എന്ത് പെർഫോമെറ്റീവായിട്ട് തോന്ന്ന്ന്
ആഹ് അത് റെക്കോർഡിങ് ആയതുകൊണ്ടായിരിക്കും
ആയിരിക്കും ആ ഓക്കെ ഞാൻ ഞാൻ സേങ്സിന്റെ പറയാം
ആ നീ ഞാൻ പറയട്ടെ ഞാൻ അതിനകത്ത് കണ്ടത് ശരിക്കും അഞ്ച് പാർട്ടല്ലേ
ആ അഞ്ച് സീസണാ നീയിപ്പ ഫോർത്ത് സീസണ് എപ്പിസോഡ് വൺ എന്ത്
അല്ല ഞാൻ പറയാം ഞാൻ ഇപ്പ നിലവിലെത്ര ഞാൻ ഏറ്റവും അവസാനത്തെ എന്തായാലും കണ്ട് തുടങ്ങി അതെനിക്ക് ഉറപ്പാ കാരണം ഞാൻ അതിനകത്ത് എട്ടോ എട്ട് എപ്പിസോഡാണോ മൊത്തത്തി അഞ്ചാമത്തേ യിനകത്ത്
എട്ട് എപ്പിസോഡ് അഞ്ച് ആയ് നാലാമത്തെ സീസണീ മാത്രം ഒമ്പത് എപ്പിസോഡ് അഞ്ചാമ ത്തെ സീസണീ എട്ട് എപ്പിസോഡേറ്റെ ഒളള്
സീസൺ ഞാൻ രണ്ടെണ്ണം ക രണ്ടെണ്ണം ഞാൻ ഒരെണ്ണം ഞാൻ ആദ്യമേ കറക്റ്റ് കണ്ടു. പക്ഷേ എനിക്ക് അത് വലുതായിട്ടൊന്നും തോന്നണ്ല്ല. രണ്ടാമത്തെ ഞാൻ അത് കണ്ട് തീർ ക്കണല്ലോന്ന് വെച്ചിട്ടു കഷ്ടപ്പെട്ടത് കണ്ടു.
നീ നാലാമത്തെ സീസൺ അല്ലേ കണ്ടത്. അഞ്ച് തുടങ്ങിയായിരുന്നാ?
അല്ല ഞാൻ പറയട്ടെ. ഒരു ഒരു പെൺകൊച്ച്, എനിക്ക് പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളരുതെന്ന് വെച്ചാൽ ഒരു പെൺകൊച്ചി ങ്ങനെ ഒരു സൈ ക്കിൾ കൊണ്ടിട്ട് ഇങ്ങെ ഇട്ടിട്ട് ഇങ്ങനെ കേറന്ന്. എനിക്ക് അതല്ല അവൾടെ അനിയത്തിയാണോ അതോ വേറെ ആരോ ആണോ എനിക്കറിയത്തില്ല. അപ്പം എന്തോ ഇങ്ങനെ കേറി ഇപ്പോൾ നമ്മുടെ വീട്ടിലെന്തോ സംഭവിക്കുന്ന ഓലൊക്കൊക്കെ. അപ്പോൾ വേറെ ആരോ ഇങ്ങനെ ജനലിക്കൂടെ നോക്കി ട്ടിട്ട് കാണുന്നുണ്ട്. ആ കൊച്ച് മിസ്സ് ആവുന്നതോ, ആ കൊച്ച് മിസ് ആവുന്നത് അങ്ങനെ എന്തോ ഒരു സംഭവം. പക്ഷെ എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല എന്തുവായിരുന്നുള്ളത്.
സീസൺ ഫോർ എന്തോ കണ്ടേർന്ന സ്റ്റാർട്ടിങ്. ആഹ് മറ്റേ ഞാൻ പറയാ. സ്റ്റോ ആ സീസൺ തുടങ്ങുന്ന ഇതില്ലേ മറ്റേ, ആ ലാബിനകത്തുള്ള പിള്ളേരെ കാണിക്കുന്ന നീ കണ്ടായിരുന്നോ?
എടാ അതൊക്കെ കണ്ട് കഴിഞ്ഞു. കാരണം ഈ മറ്റേ കൊച്ചുണ്ടല്ലോ എന്തുവാര്ന്നു. ആ പവറൊള്ള പെണ്ണിന്റെ പേരെന്താ, ആ എലവണ്ണിനെ പോലെ കൊറ കുറേ വേറെ വേറെ പുള്ളേരുണ്ടല്ലോ?
ആഹ് അത് അതാണ് സ്റ്റാർട്ടിങ്. അത സീസൺ തോറിന്റെ സ്റ്റാർട്ടിങ്ങാ അത്. ആ ആ അത് ബാക്ക്സ്റ്റോ കാണുന്നത് അത് മറ്റേ, വല്ലവൻ ആദ്യത്തെ മ ആദ്യത്തെ സീസണിൽ അന്ന് വില്ലൻ മിസ്സിങ് ആവത്തില്ലേ.
ആഹ് അത് ഏറ്റവും ആദ്യം. മറ്റേ ഫസ്റ്റ് ടൈം പോകുന്നത്.
ഫസ്റ്റ് എപ്പിസോഡില്. വില്ലൻ മിസ്സ്‌ ങ്ങായിട്ട് മറ്റേ ഇതാണ് മൈക്കും ഡസ്റ്റിനും ലൂക്കസും മ റ്റേ വില്ലിനെ തെരക്കി പോകുമ്പോഴല്ലെ എലവനെ കണ്ട് മുട്ടുന്നതന്ന്. മറ്റേ പിന്നെ ഒരു യെല്ലോ ടീഷർട്ട് ഒക്കെ ഇട്ട്.
കാണുന്നത് എവിടുന്നാരു
അതൊരു കാട്ടി വെചാണ്. കാട്ടി വെച്ചിട്ട്.
കാ ഇവര് അ എന്നിട്ട് ഇവര് മറ്റേ സീക്രട്ട് ആയിട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. മറ്റേ, ആ ചെക്കന്റെ പേര്ന്ത ഞാൻ അവ ഫുള്ള് സത്യം പറഞ്ഞ ഞാൻ ക്യാരക്ടഴസിന്റെ ഫുള്ള് പേര് മറന്ന് പോയി. മൈക്ക്
ഡസ്റ്റ്ന്,
ഡസ്റ്റിനെ ഓർമ്മയണ്ട്. ലു ലൂക്കസാരായിരുന്ന്?
ലൂക്കസ് മറ്റേ കറുത്തിട്ട്,
ആ ശരിയാ ശരിയാ എനിക്ക് മനസ്സിലായി. മറ്റേ എന്ന് വെച്ചാൽ അവ സാനം ഈ എലവനു ആയിട്ട് ഇഷ്ടത്തിലാവുന്ന
അത് മൈക്ക്, അത് മൈക്കാടിയത് ഇഷ്ടത്തില
മൈക്ക് മറ്റേ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള അവനാണ്. മറ്റേ ഒരു ലിസാഡ് പോലത്തെ എന്തോ ഒരു സാധനത്തിൽ ആ ഡസ്റ്റ്, പിന്ന ഇല്ല എന്തുവാരുന്നടാ അത് മോൺസ്റ്ററിനെ ആയിരുന്നോ വളർത്തിക്കൊണ്ടിരുന്നെ.
ഡെമഗോർഗന്റെ ഒരു ചെറിയ ഒറണ്ണ ആയിരുന്നത്.
ഓ ഓ.
ഡെമഡോഗ് എന്ന് പറയും അയ്‌നെ.
ആ ഡെമ ആ ഡമടോ
ആഹ് ആ. പിന്നെ ഞാ അത് ണ്ടില്ലേ സീസൺ ഫോർ സ്റ്റാർട്ടിംഗ് ഇതാണ് ബാക്ക് സ്റ്റോറിയ തുടങ്ങുന്നെ. പക്ഷെ ആ സ്റ്റോറിൽ, തുടാ ഏഹ് ആയത്തെ ടെൻ മിനിറ്റ്സ് കാണിക്കുന്ന വെച്ചാ എന്താണ്, ആ പിള്ളേരെല്ലാം മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നെ. അവർടെ കയ്യിൽ,
ഏത് പിള്ളാര്? ഈ ഈ നാലഞ്ച് പിള്ളേരോ?
ആ എലവൻ ഒഴിച്ച് ബാക്കിയുള്ള പിള്ളേരെല്ലാം.
അപ്പൊ ഞാൻ ഇത് കണ്ടില്ല. ഞാൻ ആ പുള്ളേർ മരിക്കുന്ന ഒന്നും കണ്ടില്ല. ഈ ഈ ആദ്യത്തെ ചെക്കനുണ്ടല്ലോ, എന്ത് ലോസ്റ്റ ആയി പോകുന്ന അപ്സൈഡ ഡൗണില് പോകുന്ന അവെ അവന്റെ പേര്ന്ന് ആ വില്ല് ല് ഇങ്ങനെ നോക്കി നക്കുമ്പോ അന്തരീക്ഷത്തന്ന് ലൈക് മോൺസ്റ്ററിന ഒന്നും കാണിക്കുന്നില്ല പക്ഷെ എന്ത് ഈ ആകാശത്തിന്റെൊക്കെ കളർൊക്കെ നല്ലതുപോലെൊക്കെ മാറി അങ്ങനെ പെട്ടെന്ന് മറ്റേ ലോകത്ത് തോട്ട് പോകന്ന് കാണിക്കത്തില്ലേ അത് ഏത് മോൺസ്റ്റർ വരുമ്പോഴാ അല്ല
ഫ്ലേയർ മൈൻ് ഫ്ലെയർ
ആ സീസൺ ടുൂ ഒന്നും അല്ലോ അതൊക്കെ ഞാൻ കൊറെേ അവസാന അവസാനം കണ്ടതുപോലെ എനിക്ക് തോന്നുന്ന
സീസൺ ഫോർ നീ സീസൺ ത്രീ കണ്ടേല്ല സീസൺ ത്രീ മറ്റ
അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ട നിർത്തി ആഹോ മറ്റേ ലവന് എന്നിട്ട് ലിഫ്റ്റിനകത്ത് ഒറ്റ സെക്കൻ് കൂടെ അവര് മൂന്ന് പെടുന്നത് മറ്റേ ആ നാൻ ആ സ്റ്റീവോ സ്റ്റീവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ
ആ റോബിൻ റോബിൻ
അവരുടെ ഒരുര് റോബിൻ വാണോ
റോബിന് പിന്നെ എറിക്ക മറ്റേ ലൂക്കസിന്റെ സിസ്റ്ററ്
ആ ആ് എനിക്കറിയാം ഒരു മറ്റേ ലിഫ്റ്റ് മാതിരിയുള്ള സാധനത്തിനകത്തൊക്കെ കേയറിപ്പോുന്ന ആ അതെ
ചയിയില് പോയിട്ടുള്ള സംഭവം അത്
അവമാരെ എന്തോ ഐസ്ക്രീം പാർലറോ എ എന്തോ നടത്തല്ലേ ഐസ്ക്രീം
കൂപ്പ് അഹോയി എന്ന് പറഞ്ഞരു ഷോപ്പില അവര് വർക്ക് ചെയ്യുന്നവര് റോബിനും സ്റ്റീവും കൂടെ ആ പ സീസം ഫോർ വേണെങ്കിൽ ഞാൻ പറയാം സീസൺ ഫോറ് ഈ മറ്റേ ബാക്ക് സ്റ്റോറി ആക്കണ മറ്റ മറ്റേ ലാബിലുള്ള ബ്രെനർ ഉണ്ടായിുന്നല്ല മറ്റേരു പാപ്പ
ഉം
പാപ്പ ആയിരുന്നല്ലോ ഈ പിള്ള പാപ്പ മറ്റേ ഡോക്ടർ ബ്രണ ഇല്ലേ ഫസ്റ്റ് സീസണിലെ
ഇവളൊക്കെ പിടിച്ചു കൊണ്ട് വരുന്നല്ലേ
പിടിച്ചുകൊണ്ട വരുന്ന ആള് ആ് അയാളുടെ അയാളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് തുടങ്ങുന്നത് തന്നത് ഈയാള് ഈ പിള്ളോരെയ എല്ലാം നോക്കി നിക്കുന്നതായിട്ടാ കാണിക്കുന്നത്
ഈ പിള്ളോരെയൊക്കെ എവിടന്ന് കിട്ടുന്ന എന്നൊക്കെ കാണിക്കുന്നുണ്ടോ
സ്റ്റോറി എല്ലാം കാണിക്കുന്നുണ്ട് പിള്ളേരെ എങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു തോട്ട് വരും ഈ പിള്ളേർക്ക് ജനിച്ചപ്പോ തന്നെ ഉള്ള പവറാണോ അതത് ആരെങ്കൾക്കും ആരെങ്കിലും നിന്ന് കിട്ടിയ ആ എടുത്ത് പവർ ആണോ എന്നുള്ളരു ഇതുണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടല്ലോ എല്ലാവർക്കും പിന്നെ ഈ എന്തിനാ ചെയ്യ എന്നച്ചാല് ഈ
അല്ല ഇവർക്കൊരു സ്പെസിഫിക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അവര് ട്രെയിൻ ചെയ്യുന്നത് എന്താ നേരത്തെ നടന്ന് അല്ല കഴിഞ്ഞോ എന്തോ കാണാൻ വേണ്ടിട്ടോ എന്തോ വെള്ളത്തിനകത്തൊക്ക ഇറ
രായി ആ അത് മറ്റ തെൻ ഡിപ്രവേഷൻ ടാങ്ക് എന്ന് പറഞ്ഞ സംഭവം അതിലൂടെ കെയറി ബേസിക്കലി എന്തന്ന് വെച്ചാല് ഈ ഡോക്ടർ ബ്രനർ വൺ ഒണ്ട് വണ്ണന്ന് പറഞ്ഞ നമ്പർ അതില് കാണിക്കുന്നില്ല അപ്പൊ വണ്ണിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് വണ്ണ ആര നമുക്ക് സീസൺ ഫോർ വെരുന്നത് വരെ നമുക്ക് അറിയത്തില്ല നമ്മൾ വിചാരിക്കും ഈ വൺ ആര വൺ മറ്റേ എലവൻന്ന് പറഞ്ഞ പതിനൊന്നാമത്തെ നമ്പർ അല്ലേ
ഓ ഓ ആ അപ്പൊ ഈ ഈ പേരിട്ടിരിക്ക അതിന് ഫ്രണ്ടിലൊക്കെ ആൾക്കാാര് കൊറേ ഒണ്ടല്ലേ ഉം പക്ഷെ ഈ പെണ്ണ് മാത്രം എന്താ ഇതിനാത്ത് വരുന്നെ
ഈ ആദ്യത്തെ സ്റ്റോറി നമ്മള് സീസൺ ത്രീ വരെ എലവൻന്റെ ഇതാണ് കാണിക്കുന്ന പക്ഷെ ആ ആ ബാക്കിയുള്ള അപ്പൊ നമ്മൾ വിചാരിക്കും ബാക്കിയുള്ള പിള്ളേരെ എല്ലാരേ എന്തോ പറ്റി കാരണം അവരുടെ സ്റ്റോറി ഇതുവരെ നമുക്ക് അറിയില്ലോ ഇവളെ പോലെ ഇവള് പതിനൊന്നാമത്തെ നമ്പറാ അപ്പൊ ബാക്കി ഒള്ള ഒന്ന് രണ്ട് മൂന്ന് അവരൊക്കെക്കെ എന്ത് പറ്റിന്നുള്ള നമുക്ക് എന്ത് ഓബ്യസ് തോട്ടൊണ്ട് പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നത് സീസൺ ഫോറിലാണ് മനസ്സില ഈ പിള്ളേർക്ക് എന്ത് പറ്റിയതാണെന്ന് പിന്നെ ഈ പുതിയൊരു മോൺസ്റ്റർ പെര്ന്നുണ്ട് വെക്നാന്ന മോൺസ്റ്ററിന്റെ പേര്
വെ വെഗ്നയല്ലേ ഫസ്റ്റ് വന്നത് ഫസ്റ്റ് മോൺസ്റ്ററാരാ?
ആ ഫസ്റ്റ് ഇത് ഡെമൊ ഗോർഗനായിരുന്നു പിന്നെ ആ പിന്നെ സെക്ക് സെക്കെ ൻ സീസണി കാണിക്കുന്നത് മൈൻഫ്ലെയറ് മറ്റേ വില്ലിന് ഹോണ്ടെയ്യിന്നെതായിട്ട് കാണിക്കത്തില്ലേ?
എങ്ങനെയിങ്ങനെ ഓർത്തിരിക്കിന്നേ?
എനിക്ക് ഫുള്ള് ഒർമ്മ ഞാനത്ര പാഷനേട്ടാ ഷോ
എനിക്ക് ഇ ഇപ്പൊ ഞാനത് കേട്ടിട്ട് വാ ഞാനാണെങ്കി അത് കണ്ട് പക്ഷെ ഞാനത് എന്നെ കാട്ടെ മുന്നേ കണ്ടതല്ലേ നീയിതൊ ക്ക് എന്നിട്ട് ഞാനത് കണ്ടിട്ട് സത്യം പറ ക്യാരക്ടേഴ്സിന്റെ പേര് എനിക്ക് ആ പെണ്ണ് മറ്റേ നാൻസിയും മറ്റ ജൊനാലനോ?
ആഹ് ജോണ തന്നെ അഹ് ബ്രേക്കപ്പായെടി അവര് സീസൺ ഫൈവില് അത് സീസൺ ഫൈവില് ഒരു ഇമോഷൻ കിടിലൻ സീനായിരുന്നു അവര് തമ്മി ബ്രേക്കപ്പാവുക അഹ് കയിറ്റോഫ് ഫ്രണ്ട്‌സ് ആ ആന്ന് എന്നെ ട്ട് നാൻസി സ്‌റ്റീവനെയും ഇതാക്കത്തില്ല അവളിങ്ങനെ സിംഗ്ളായിട്ട് നടക്കുവ അവള് അവള് അവളുടെ കരിയറ് പോസിറ്റീവ് വരുന്ന രീതിയിലാണ് തീര്ന്നേ അവസാനിക്കുന്നേ എഥവാ മരിക്കെയാണ് പിന്ന അവസാനം
എലവം മരിക്കൊ?
ആഹ എലവ
മറ്റേ എഹ് മറ്റെ ചെക്കനിഷ്ടവൊള്ള പെണ്ണിന്റെ പേരെന്തായിരുന്നു?
ആർടെ സ്റ്റീവിന്റെയോ?
അങ്ങനെ അവരിങ്ങനെ ഹോസ്പിറ്റൽ ബെഡീന്നൊക്കെ അവളെയിട്ത്തിട്ട് ഓടുന്നേ ക്കെ സീനൊണ്ടായിരുന്നു എ നീയീ മാക്ക് സിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ?
ആ മാക്സ് സീസൺ ടൂവീല് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ മാക്സിന്റെ സംഭവം മറ്റേ ബില്ലിയില്ലേടി മറ്റെ സീസൺ ത്രീയുടെ ഗ്രാന്റ് ഫിനാലേല് ബില്ലി മരിക്കത്തില്ലെയൊ അന്നേരം?
ബില്ലി ആരാരുന്നു?
ബില്ലി മറ്റെ മാക്സിന്റെ ബ്രദറ് ലൂക്കസിന്റെ ഗേൾഫ്രണ്ടല്ലേടീ മാക്
ആഹ് മറ്റേ അവൾ അവന് മറ്റേ അപ്സൈ ഡൗണി പോയിട്ട് കൊറച്ച് വില്ലനായിട്ട് വന്നിട്ട് വാ കിയെല്ലാരേം കൊല്ലാനായിട്ട് നോക്കുന്നെ ഔ എടാ ശരിക്കും പറഞ്ഞാല് മ റ്റെ ആ ആ റഷ്യാലുള്ളതൊക്കെ കാണിക്കുമ്പം അവനല്ലേ അതിനാത്ത് വില്ലനായിട്ടു ള്ളത് ആര്ന്നൊ?
അല്ല ഹേ റഷ്യയില് വില്ലനായിട്ടൊള്ളല്ല റഷ്യൻ സയന്റിസ്റ്റുമാര് അപ്സൈഡ് ഡൗൺ തൊറക്കാനായി ശ്രമിക്കുന്നുണ്ട് മറ്റേ സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ ഇതിന് എതിരായിട്ട് വേണ്ടി ഒരു മേ വെപ്പൻ പോലെ ഒരു എസ് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ ബില്ലി ആക്ച്വലി പെട്ടു പോന്നില്ല്യ അന്ന് മറ്റെ മൈക്കിന്റെ അമ്മയായിട്ട് ഒരു ഡേറ്റിങ്ങിന് പോവ്ന്ന സമയത്ത് കാറ് ക്രാഷായിട്ടല്ലേ മറ്റൊര് ഏതോ ഒരു മില്ലോ സം അതിനാത്ത് എന്തോ വീണ് മറ്റേ എലിയൊക്കെ കൊറെ ഒണ്ടായിര്ന്ന്. അപ്പം ആ ഹ് ആഹ് സീസൺ ടൂവില് മറ്റേ വില്ലിന്റെ ദേഹത്തു നിന്ന് പോയ മൈൻ ഫയറിന്റെ ആ ഒരു അംശം ഈ എർത്തി തന്നെ ഒണ്ടായിർന്ന് അപ്പൊ അതാണ് ഈ ഈ മില്ലിനകത്തൊള്ളെ അതാണ് ഈ എലിയെ എല്ലാതെ ഇൻഫെക്ട്യ്യ്ത്ട്ട്
ആ് മനസ്സിലായി അവൻ മറ്റേ പെ ഏ അവന്റെ കൂടെ ഏതോ ഒരു പെണ് പെണ്ണായിരുന്നോ ഉള്ളത് അല്ലല്ലോ? ഇവന്റെ അമ്മയായിരുന്നോ?
ഇല്ല ലൈഫ് ഗാഡ്.
ആരോ ആഹ എന്തോ അവന്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ മ റ്റേനാത്ത് അവൾടൊരു ഫ്രണ്ട് മിസ്റ്റാവോല്ലോ ഫസ്റ്റ് സീസൾള് അത് ആരാ? അവൾടെ പേരെന്തുവാരുന്ന്?
അത് എനിക്ക് ഓർമയില്ല ഏതാന്നുള്ളെ നീ പറഞ്ഞെ ഏതാന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല.
എടാ എടാ ഓ ഇവിടെ ബാർപ്പ് ആഹ് ഫസ്റ്റ് അവൾടെ മറ്റേ സ്വിമ്മിംഗ് പൂളി വെച്ചി ട്ട് അവളുടെ കൂടെ ഡേറ്റീനോ ന്തോ പോകുമ്പം ആഹ് സ്വിമ്മിങ് പൂളി ഡെമോ കുറുക്കൻ പിടിച്ചോണ്ട് പോന്നത് പക്ഷെ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും യും ഇവന് ഇവനുആയിട്ട് എന്തോ കണക്ഷൻ ഇല്ലേ? അന്നുവെച്ചാ ആ പെണ്ണിന്റെ അച്ഛനേം അമ്മേം കൊല്ലുവല്ലേ?
അല്ലല്ല ബാബിന്റെ അമ്മേ അച്ഛനെ കൊല്ലുന്നൊന്നും ഇ
എടാ കട്ട് ചെയ്യുവാണേ പത്ത് മിനിറ്റായെ.
ആഹ് ഓക്കെ ഓക്കെ.
ഇത് കോള് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നീ കട്ട് ചെയ്യാൻ നോക്കുവോ
ആഹ് ഓക്കെ ഞാൻ കട്ട് ചെയ്യാം.
കട്ടാവുന്നില്ല.
അതെന്താ കട്ട് ആവാത്തെ?
ഹ ഹ ഹ ഹ ഹ ഇത്രേം നേരം ഇത്രേം നേരം ഇത് പറഞ്ഞത് വെറുതെ ആയോ
വേസ്റ്റ്.